ഹലോ
ഹലോ
ആഹ ആഹ പറയൂ നമസ്കാരം
പറ
നല്ല വർത്തമാനം എന്താങ്ങള വിശേഷം
സുഖായി പോന്നു
പാണി ഒണ്ട് പണി അങ്ങനെ പ്രേത്യേകിച്ചു വെറുത ഇരിക്കരുന്നു അപ്പൊ മോൾക്ക് സ്കൂൾക്ക് ക്ക് ഉള്ള കുറച്ച് എഴുതൽ ഉണ്ടായിരുന്നു
ആഹ
അപ്പൊ അതിങ്ങനെ എഴുതി വെക്കട്ടെ വിചാരിച്ചിട്ട് അല്ലല്ല മോള് പോയിണ് അങ്ങനെയല്ല അലെ സ്കൂളിലിപ്പ എല്ലാ ദിവസവും ഒരു ഒരുപ്പ മൂന്നാം ക്ലാസ്സിലാണ് അപ്പൊ
ആ കുട്ടികക്ക് ഒരു ദിനം ഒരറിവ്ന്ന് പറഞ്ഞട്ട് പുതിയൊരു പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട്
ആഹ
അപ്പൊ എല്ലാ ദിവസവും ടീച്ചർമാരിങ്ങനെ ഓരോ ഓരോ ജി കെ എങ്ങനെ വിടും ഒരു ജനറൽ നോളജ് ആയിട്ട്
ഓരോ ദിവസം ഇങ്ങനെ ഓരോരോ ചോദ്യങ്ങൾ വിടും ആ അപ്പൊ ആ ചോദ്യങ്ങള് നമ്മള് എഴുതിഎടുത്തിട്ട് എന്താ ഒരു ബുക്കില് എഴുതി എടുക്ക എന്നിട്ട് മാസത്തില് ഒരു മാസം കൂടുമ്പോ അത് കുട്ടികൾക്ക് ക്വിസ് മത്സരയിട്ട് സ്കൂളിൽ നിന്ന് നടത്തും ത്തൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു
ആഹ
അപ്പോ അതിന്
അപ്പൊഈ ചോദ്യം ഓരോ വിഷയം വിടല
അല്ല വിഷയല്ല നമ്മളെ ജനറൽ നോളജ് ആയിട്ട് ഉണ്ടാവില്ലേ
ആഹ്
നമ്മളെ ഇന്ത്യത്തൊരോ കാര്യങ്ങളൊക്കെ
ചോദ്യ എവിട
ആഹ് ചോദ്യോം ഉത്തരം വിടും
ആഹ്
അതമ്മള് ബുക്ക്കെ എയ്തി എടുത്തിട്ട് മക്കളെ കൊണ്ട് പഠിപ്പിക്കണം
ആഹ് ആഹ് മക്സെ
ക്വിസ് മത്സരം സ്കൂൾ വെച്ച്നടക്കും
ആഹ് ആഹ്
അതോ അത് ബുക്ക്കെ എയ്തി എടുക്കട്ടെന്ന് വിചാരിച്ചാട്ട് അങ്ങനെ
അത് ആഹ് നോ ആഗ് ഫോണിന്ന് നോ ബുക്ക് നോട്ട് ബുക്ക്ക്കെ എഴ്
ആഹ് ആ്ഹ് ഫോണൊന്നും ബുക്ക്കെ എയ്തിയെട്ക്കാ ഫോണിലാമ്പോപ്പോ ഞമ്മക്ക് അഥവാ ഫോണണ്ടങ്കിലും ഡാമേജോ അഥവാ ന്നി എന്തെങ്കിലും ക്ലിയർ ആയി പോവെക്ക ചെയ്താലമ്മൾ ആ സേജ ഡിലീറ്റ് ആയി പോവല്ലോ
ഉം
അപ്പ അത് ബുക്ക്ക്കെ എയ്തി എടുക്ക
ള്ളണല്ലോ എല്ലാ കാര്യോം സ്റ്റോറ്യ്ത് പോണില്ല എന്നാലും ബു ഒരു ബുക്ക് ചെയ്താലോ നിർബന്ധാല്ലേ
ആഹ് ആഹ് അപ്പൊ ബുക്കില് നിർബന്ധാണ് കാർണം മക്കക്ക് പഠിക്കാള്ളതാ പ്പൊ അവർക്ക് ഇപ്പളെ തൊടങ്ങണതിപ്പോ അട്ത്ത വർഷന്നി എൽ എസ് എസ് ആണ് നാലാ ക്ലാസ്സില്
ഉം
അപ്പോ അവര് ഇപ്പളെതിനൊന്ന്പ്രിപ്ലെ ഇന്തായിക്കോട്ടെന്ന് ട്ടാണ് ഇപ്പ ങ്ങനെ ഞമ്മക്കിപ്പ ജനറൽ നോളജ് മ്മള് തെരഞ്ഞ് കണ്ടുപിടിക്കാന്ന് പർന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണലോ
ആഹ് ആഹ്
ആഹ്
വീട്ടില് മ്മക്ക് അത്
അഹ്
നാല് അത്
ആഹ്
അവർക്ക് അറിവുണ്ടാവുവാനാക്ക നല്ലതാണ്
ആഹ് ആഹ് ആഹ് മൊബൈല് നോക്ക മൊബൈല് നോക്കണാട്ടിലും നല്ല
ആ മോം
അതന്നെയാണ് ബുക്ക്ല് എഴുതി വെച്ചാല് എപ്ളും അമ്മക്ക് നോക്കാലോ മറ്റേമ്മള് മൊബൈലാ പ്പഇങ്ങനെ എട്ത്ത് ഓടെള്ള അറ്ഞ്ഞോ തെര്
ആഹ് പിന്നെ അതല്ല അമ്മളിപ്പോ മൊബൈല് കുട്ട്യാക്ക് കൊടുത്താല് ഓലെൽപ അതാവൂല നോക്ക്ണത് ഓല് വിഷയം അിതെതോ ഓല് വേറെ ന്തെങ്കിലും ചെലപ്പോ യൂട്യൂബ് കാണെ അങ്ങനെന്തെങ്കിലും പണി ആവു ഓൽക്ക്
ആഹ് അന്നെ
ആഹ് അത് റെഡിയാക്കി വെച് ന്നാലു ഓൽക്കത് പിന്നെ നോക്കി വായ് ക്കാള്ളോര് എളുപ്പാ ണല്ലോ
ആഹ്
ഉമ്
അതെ അതെ
നി പ്പ ണ്ട് ഏഹ്
ആഹ്
ഞ്ഞി പൊ സാമൂ ഞ്ഞി പ്പം സായിസ്
ആഹ് ആഹ് ആഹ്
അപ്പോ അയ്ന് കൊറെ കോമ്പറ്റീഷന് ള്ള കൊറെ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങക്കെ പി ഡി എഫ് ആയിട്ട് വിട്ടിട്ട്ണ്ട് ഫോണ്ക്ക് പ്പ അതൊക്ക നോക്കി എഴുതി എടുക്കണം മക്കളെ കൊണ്ട് പഠിപ്പിക്കാം
ഉമ് പണി ത്തണ്ടാലും ഓല് ഇരുന്ന് തരൂലല്ലോ
ആഹ് പഠിക്കാന് പഠിക്ക്ണത് ഇഷ്ടാണ് ഓക്ക് ഇഷ്ടാണ് ഓക്ക് ങ്ങന വായിക്ക്ണതും ങ്ങനെ കാരണം പ്പോ സ്കൂൾല് ഓരോ കുട്ടികൾക്കും സ്റ്റാറ് ട്ട് കൊടുക്കും എന്താ
ആഹ് ആഹ്
നല്ല ഏഹ് എല്ലാ കാര്യത്തിലും നമ്മടെ ഡ്രസ്സിങ് നല്ല നീറ്റ ആയിട്ട് ഡ്രസ്സ് ചെയ്താല് എങ്കില് എഴുത് എഴുത്ത് നീറ്റ് ആയാല് അങ്ങനെ പ്പോ പഠിക്ക്ണേല് ഏതെങ്കിലുക്കമ്മള് എഴുതി കൊണ്ടായാലോ ക്ക അതിനൊക്കെ അവരുടെ ആ ഒരു ഇതിന് അവരെന്തയ്യും സ്റ്റാറ് ട്ട് കൊടുക്കും കുട്ട്യോക്ക്
ഉമ് ആ സ്റ്റിക്കർ ന്റെ
ആഹ് ആഹ് സ്റ്റിക്കർ അപ്പൊ ഓൽക്കതൊരു ആവേശം ആഹ് അതെ അപ്പോ ഓൽക്കത് ഒരാവേശാണ് കാരണം സ്റ്റാറ് കിട്ടുമ്പോ ഇൻക്ക് ഓലോകാട്ടിലും കൂടുതല് സ്റ്റാർ വാങ്ങണം ന്നുള്ള ഒരു ആവേശത്തില് മോള് പഠിക്കും ചെയ്യും മക്കക്ക് ആഹ് ഇൻക്ക് ഇൻക്കൊരു സ്റ്റാറേ കിട്ടിട്ടെള്ളൂ മറ്റോൽക്ക് തോന സ്റ്റാറ് കിട്ടീട്ടുണ്ട് അ ഇൻക്കു വാണം അത്ര സ്റ്റാറ്ന്നുള്ള ആ ഒരു ചിന്ത അവരുടെ മനസ്സ്ക്ക് വരുമ്പോ അവർക്ക് പഠിക്കാള്ളെ ഒര് ആവേശണ്ടാവും
ആഹ്
ആഹ് ആഹ് മോക്ക് ഇഷ്ടാണ് പഠിക്ക്ണതൊക്കെ ഇഷ്ടാണ് പക്ഷെ അതിനൊരു ടൈമില്ലാന്നെള്ളു പഠിക്കാന് ടൈമ് കിട്ടലില്ല രാവിലെ മദ്രസ വിട്ട് വന്ന് പിന്നെ രാവിലെ ഏഴര ക്ക് പോയാ പിന്നെ വൈകുന്നേരം അഞ്ചു മണിക്കാ വരാ.
മദ്രസ വിട്ട് വീട്ട്ക്ക് വരലില്ലേ
ഇല്ലല്ല മദ്രസ് വീട്ട് തറവാട്ടക്കാണ് പോവല് പിന്നെ അവിടന്നാണ് സ്കൂൾക്ക് പോവല് ഇവടെ മദ്രസ് കൊറച്ച് ദൂരായിട്ട് നിക്ക്ണ വീട്ട്ണ്ടവിടന്ന് മദ്രസ് സ്ക്ക് കൊറച്ച് ദൂരണ്ട് പക്ഷെ തറവാട് അടുത്താണ് അപ്പോ അവിടെ പോയിട്ട് പിന്നെ വൈകുന്നേരേ വരെള്ളൂ പിന്നെ ഒക്കെ വായിക്കാനുണ്ടാവും മദ്റസ ത്തത് സ്കൂൾത്തത് കൊറച്ച് സമയല്ലേ ഒള്ളൂ രാത്രിയൊക്കെ നമ്മുക്ക് പെട്ടെന്ന് തീരുന്ന പോലെ തോന്നും ഹലോ ഹലോ ഹലോ